ഹലോ കേക്കാവോ
ആഹ് കേൾക്കുന്നുണ്ട്
ആഹ് എന്തോണ്ട് എന്തുവാ പരിപാടി ഹലോ ഹലോ കേക്കാവോ ഹലോ ഹലോ- ഹലോ ആ കേക്കാവോ ആഹ് കേക്കാം എനിക്ക് കേക്കാം ആഹ പറഞ്ഞാ എന്തോയുണ്ട് പറ
കുടതിയിലണ്ടാ
കുടുംബശ്രീയിലുണ്ട് ആ- കുടുംബശ്രീൽ ഉണ്ടോ ഉണ്ടോ കുടുംബശ്രീയില് ആണല്ലേ ആ ആ കുടു- കുടുംബശ്രീ എങ്ങനെ ആഴ്ചൽ ഞായറാഴ്ചയല്ലേ
ഞങ്ങക്ക് വെള്ളിയാഴ്ചയാണ്
വെള്ളിയാഴ്ച ആ ഞങ്ങൾക്ക് ഇവിടെ ഞായറാഴ് ച്ഞായറാഴ്ച വൈകിട്ട് നാലല് മണിക്ക് ഞങ്ങള് ആ നിങ്ങള്എന്തൊക്കെ അകത്ത് എന്തേലും ബിസിനസ് ഒക്കെ നടത്ത- ക്കുന്നുണ്ടോ?
അതില് പ്രത്യേകിച്ച് ബിസിനസും കാര്യങ്ങളും ഒന്നുമല്ല. ആ എല്ലാർക്കും ഇതിന്റെ ഈ കാര്യങ്ങൾക്ക് പോകൻ തന്നെ അധികം ആൾക്കാരും ജോലിുള്ളവരാണ് പോവാനൊന്നും ആൾക്കാരില്ല
ആ ആണോ
ആഹ് ഇതിന്റെ വയ്യേ ന്ക്ക് പായാനെ അങ്ങനെ ആരു ഇല്ല പിന്നെ ഒരാള് വീട്ടില് ക്കുന്ന ഒരാളന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് പ്പയാൾക്കും ബുദ്ധിമുട്ടാണ്
ആ ലോണ്
ഓ ലോണൊക്കെ എടുത്തിട്ടിണ്ട് ലോണ് ക്കൊരുവിധം വീട്ടി സമ്പാദ്യൊക്കെ ഒണ്ടായിരുന്നു അതൊക്കെ പിൻവലിച്ച് ഇപ്പൊ ഞങ്ങള് പുതിയതു പോലെ ഇപ്പൊ കൊറ കാലയല്ലോ അപ്പൊ
എത്ര വെച്ചായിരുന്നു കിട്ടിയാര്ന്ന് നാപ്പതായരുന്നു അപ്പം
ആഹ് നാപ്പൊരു ഓ നല്ല ലോണൊക്കെ കിട്ടിണ്ടായിരുന്നു. നാൽപ്പനായിരം റുപ്യന്റെ അടുത്തായിന് അപ്പൊ ലോൺ എടുത്ത അപ്പോ അതിലേക്ക് അടച്ചിട്ട് ബാക്കിമ്മളെ കൈയി തന്ന്
ആഹ് ആ
ആഹ്
ആഹ് ഞങ്ങക്കും ലോണ് കുടുംബശ്രീടെ ഒണ്ട് അത് ഞങ്ങക്ക് എനി നിക്ക് തോന്നുന്നൊരു ഇഹ് ഞങ്ങക്ക് സമ്പാദ്യം അപ്പം ഇരുപതിനായിരം ആയില്ലായിരുന്നു ഞങ്ങള ആ കുടുംബശ്രീയില് ലോൺ എടുത്ത ടൈമില് ആ അതുകൊണ്ട് ആഹ് ഇ ഇരുപതിനായിരം ഏഹ് രൂപ സമ്പാദ്യം ആയാൽ അയിന്റെ മേളിലോട്ട് ആയാലേ ഒള്ളൂ ഇരുപത് ലക്ഷം രൂപ കിട്ടത്തോള്ളന്ന് പറഞ്ഞു പിന്നെ ഞങ്ങക്കതുകൊണ്ട് പതിനഞ്ച് ഞ്ച് ലക്ഷം രൂപ കിട്ടി പതിനഞ്ച് ആഹ് ആദ്യം അപ്പ ഞങ്ങള് പത്ത് പേര് ഏഹ് കൂടി അത് അടച്ച് ച്ചോണ്ടിരിക്കുവാ അത് അടക്കാൻ തൊടങ്ങിയിട്ട് ഇപ്പോ ഒരു ഏഹ് ഒന്നര കൊല്ലവായി
ഇനിയും ഒരു കൊല്ലം കൂടെ എങ്ങാണ്ട് അടക്കണോന്ന് തോന്നുന്നു അങ്ങനെ ആഹ് ആഹ് അമ്മയാ ഇതെല്ലാം എഴുതുകേം എടുക്കേം എല്ലാം ചെയ്യുന്നേ ആഹ് ആഹ് ഞാനില്ല ജോലിക്കൊക്കെ പോകുന്നത് കൊണ്ട് ആവാം അമ്മെല്ലാം എന്റെ കൂടിയൊക്കെ എഴുതേം എടുക്കുവോക്കെ ചെയ്യും പിന്നെ ഞാൻ എടയ്ക്കൊക്കെ മാത്രം പോവും പിന്നെ എട ഇജ് അങ്ങനെ ഇരിക്കേലെ ആ ഈ നാപ്പത് കിലോ വെളിച്ചെണ്ണ മേടിക്കും അത് പിന്നെ ആ വേളി വളിച്ചെണ്ണ വെളിച്ചെണ്ണ ആട്ടുന്നടത്തുന്നു പോയി മില്ലുണ്ടല്ലോ അടുത്ത് പോയി വെളിച്ചെണ്ണ വേ കന്നാസിനകത്ത് രണ്ട് കന്നാസ് മേടിക്കും എന്നിട്ട് ഒരു ഭാഗത്തോട്ട് കുറച്ച് ഓരോ ഒരു കന്നാസ് കൊടുക്കും ഒരു ഭാഗത്തള്ളവരെല്ലാം കൂടെ കൂടി ഒരു കന്നാസ് എടുക്കും അപ്പം അങ്ങനെ വെളിച്ചെണ്ണ വി ചെയ്യുന്നുണ്ട് പിന്നെ അത്തച്ചിട്ടിയുണ്ട് അത്തച്ചിട്ടി അതെ ആഹ് ആഹ് ഞായറാഴ്ച വരുമ്പോ അത്ത ചിട്ടിക്ക് നമ്മുടെ വെച്ചിട്ട് അത് പലിശക്ക് ചെറിയ പലിശയ്ക്ക് കൊടുക്കുന്നുണ്ട് അത് ആഹ് അത്തചിട്ടയിൽ നമ്മള ഇപ്പം ഓരോ എല്ലാരും കൊണ്ടുവന്ന് നമ്മുക്ക് അറിയുന്നവര് കുറച്ച് പേർക്കൂടൊക്കെ കാർഡ് കൊടുക്കും ഏഹ് കുടുംബശ്രീയിൽ അറിയുന്നവർക്ക് കാർഡ് കൊടുത്തിട്ട് അവർ അത കൂടെ പിരിച്ചുണ്ട് വരും വന്നിട്ട് നമ്മുടെ കുടുംബശ്രീയിലതിടും കിട്ടിട്ട് അത് ചെറിയ രീ ഇത് പലിശക്ക് കൊടുക്കും വ പലിശക്ക്ക്കല്ല ചെറിയ ഒ രു രൂപ പലിശയോ അങ്ങനെങ്ങാണ്ട് ചെറിയ പലിശ
ആ
ആ അങ്ങനെക്കെ ഹാപ്പി എന്തുവാ നേരത്തെൊക്കെ തുണിക്കച്ചോ ആ തുണിക്കച്ചോടവും ചെറി ആ എന്ന് വെച്ചാൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു അത്യാവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ പൈസ ഉണ്ടെങ്കി എടു
അതന്നെ ഇവിടെക്കെ അങ്ങനെയൊന്നുമല്ല ഇവിടെന്ന് വെച്ചിട്ടുണ്ടെങ്കില് നമ്മള് നമ്മള് സമ്പാദ്യം ഇടുക അതൊക്കെ തന്നെ അതിൽ നിന്ന് ലോൺ എടുക്കുകന്ന് മാത്രം അല്ലാണ്ട് വേറൊന്നുല
ഇല്ല ആ പിന്നെ ക്കെ തുണിക്കച്ചവടം ഒക്കെ ഉണ്ടായിരുന്നു ഹോൾ സെയിൽ കടയിൽ പോയി നൈറ്റിയും ആ പാവാടയും അങ്ങനെയൊക്കെ എടുത്തിട് ചെറിയ കാച്ച അതൊക്കെ പിന്നെ ഇപ്പ ഇപ്പൊ എല്ലായിടത്തും കടയതുകൊണ്ട് ഇപ്പൊ അതൊന്നും ആർക്കും താല്പ പരിയില്ല ആ ആ താല്പ പര്യം പിന്നെ ഇന്നാളെ പിന്നെ കുടബശ്രീയിലെ അംഗങ്ങൾക്കെല്ലാം കോഴിയെ കിട്ടിയായിരുന്നു ഇപ്പോഴല്ല രണ്ടു കൊല്ലം അത് പിന്നെ നല്ല കോഴിയും കാര്യങ്ങളും ഒക്കെ ആ കൂടും എല്ലാം കിട്ടിയായിരുന്നു നമ്മള് കൂടിന്റെ മണ്ടക്ക് ബക്കറ്റിനകത്ത് വെള്ളം വെച്ചിട്ട് വെള്ളം ആ വെള്ളം അതിന്റെ മേളിൽ ഒഴിച്ച് കൊടുക്കുമ്പോ നിബിള് പോലെ ഇങ്ങനെ ഒരു സംഭവം തൂങ്ങി കിടപ്പുണ്ട് കൂടിന്റെ ഇടക്കല്ലാം ആ നിപിളില് വന്ന് ഈ കോഴി കൊത കൊത്തും ഇങ്ങനെ കൊത്തുമ്പോ ഈ നിബ്ബിളികൂടെ വെള്ളം വരും അല്ലാ നെലത്ത് കെടക്കത്തില്ല വൃത്തിയാ ഈ നി ഇപ്പള് നിപ്പിളിനകത്ത് കൊത്തിയാൽ മാത്രമേ വെള്ളം താഴോട്ട് വീഴത്തൊള്ളൂ. അപ്പോ അപ്പ ഈ കോഴി അറിയാം ഇതിയിങ്ങനെ നമ്മള് നിബ്ബിളി കൂടെ പാല് കുടിക്കുന്ന പോലെ ഇതുങ്ങള് ഇങ്ങനെ- വെള്ളം ഊറി കുടിക്കും എന്നിട്ട് പിന്നെ ആ - പിന്നെ ട്രേക്ക് അത് കോഴിത്തീറ്റ കൊടു പിന്നെ വേറൊരു ട്രേ ഒണ്ട് ആ ട്രേ മൊട്ട വന്ന് വീഴും. അങ്ങനെയൊക്കെയ ആ മൊട്ട ഊര് ഇങ്ങനെയുള്ള കൂടായിരുന്നു. പക്ഷേ നല്ല സംഭവ ട്ട മത്ത് നാല്പ്ത് മൊട്ട കിട്ടും. അപ്പ എന്തുവാ മൊട്ടക്ക് വെലയില്ല. നമ്മള് കടകളിൽ ഒന്ന് കൊണ്ട് കൊടുത്താലും നമ്മള് ഏ പത്ത് എ ട്ട് രൂപായ്ക്ക് മേടിക്കുന്ന മൊട്ട അവര് ചോദിക്കുന്ന നാല് രൂപായ്ക്ക് തരാന്. ആഹ് അങ്ങനെ എല്ലാന്ന് വെച്ചാ കൊ ത്തിരി കുടുംബശ് ശ്രീ അംഗങ്ങള് കോഴി വളർത്തൽ തുടങ്ങി
ആഹ്
പിന്നെ അങ്ങനെ അങ്ങ് ആയി പിന്നെ പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ആഹ് ഇപ്പോ പിന്നെ ഇപ്പൊ എനിക്ക് തോന്നുന്ന് കോഴി മോട്ടേക്ക് പത്ത് രൂപയാ ഒമ്പത് എട്ട് രൂ ഒമ്പത് രൂപ യൊക്കെ ആയി അപ്പൊ എനിക്ക് വന്നി ഇപ്പം പിന്നേയ് ആഹ് ഇപ്പ കൂടി ആഹ് ഇപ്പ കൂടി ഇപ്പൊ പേഷ് അപ്പം ഞങ്ങൾക്കും മ് കോഴിയില്ല ഞങ്ങൾ അപ്പഴ്‌ത്തന്നെ എറച്ചികോ എറച്ചികോ എറച്ചിക്കാർക്ക് അങ്ങ് കൊടുത്ത്
ആ വിടെ പിന്നെ കോഴി വളർത്തുന്നത് ഇഷ്ട്ടല്ല അതുകൊണ്ട് പിന്നെ അത് വളർത്തുന്നില്ല. ഇൻക്ക് ഭയങ്കര ഇഷ്ട്ടട്ടോ കോഴിനെ ഒക്കെ വളർ ത്താൻ
ആ ആ ആ ആ ആ ആ ആ കോഴി ആ കോഴിയെ ഒക്കെ ആ താല്പര്യല്ല, ആ ആ പിന്നെ ഞങ്ങൾക്ക് രണ്ട് രണ്ട് തത്തമ്മയുണ്ട്, രണ്ട് തത്തമ്മയെ ഒരണ്ണാൻ ഒണ്ട്. ഒരു ഒരു പട് ട്ടി ഒണ്ട്, അടു യെ ഒള്ളു, കോഴി ഇപ്പം ഇല്ല. കോഴി ഞങ്ങടെ ഈ പട്ടി കിട്ടി അല്ലാതെ ഉള്ളതിനെ ഒക്കെ പട്ടി പിടിച്ചോണ്ട് പോയി. ആ ആ പട്ടി പിടിച്ചോണ്ട്
അവിടെ ഉണ്ടായിരുന്ന ആദ്യം കോഴിനെ വളർ ത്ത്ന്ന സമയത്ത് നായ്ക്കള് വെച്ചേക്കൂലായ്ര്ന്ന്. നായകളെ ങ്ങനെ വെച്ചേക്കില്ലാര്ന്ന് കൂടെല്ലും കടിച്ച് പൊട്ടിച്ച് അങ്ങന കോഴിനെടുത്ത് കൊണ്ടോവുയാ അങ്ങനെയൊക്കെ എന്തൊക്കെയോ ആയിര്ന്ന്. തിരേ നിക്കൂലാ ആ
ആന്നാന്ന് നമ്മൾക്ക് സഹിക്കത്തില്ല നമ്മള് പൊന്നുപോലെ വളർത്തിയേച്ച് പട്ടി എടുതോണ്ട് പോവാന്
അതന്നെ നായ്ക്കളങ്ങനെ കൂട്ടായിട്ട്ങ്ങനെ കൂടെ ചുറ്റുങ്ങനെ നിന്നിട്ട് ഈ കോഴിനെ കൊണ്ടയ്ക്കാള അല്ലെ കടിച്ചാട ഒതു ക്കെങ്ങടു അങ്ങനെയൊക്കെ ഓരോന്നായിര്ന്ന്
ഓരോന്നായിര്ന്ന് ആ പിന്നെ വേറെന്തൊക്കെയ വിഷ് ശേഷങ്ങള് ഈയെടെവെല്ലോം ഏത് ടൂറൊക്കെ പോയോ
ടൂറ്ന്ന് പറയാനിപ്പ ഞങ്ങളമ്പലത്തില് മാത്ര പോയിട്ടുള്ളൂ
ആണോ അവിടൊക്കെ ഏതാ അടുത്ത അമ്പലങ്ങളുണ്ടോ
ആഹ് ഞങ്ങള് കൊർച്ച് ദൂരെ ആയിട്ടുള്ളൊരുമ്പലത്തിലാ പോയത്
ആണ് ആ എല്ലാരും കൂടെ ഫാമിലി ആയിട്ടാണോ പോയേ നല്ല നല്ലതാര്ന്നോ?
ഓ യാത്രയെല്ലാം നല്ലതായിരുന്നു അമ്പലങ്ങള് മാത്രമേ പോയി- ട്ടുള്ളു വേറെ എടേം പോയിട്ടൊന്നുല്ല- പിന്നെ മോക്ക് ക്ലാസ് ഉണ്ടായിരുന്നു-
ആഹ ആഹ് ആഹ് ആഹ് മോളൊക്കെ തന്നെ ഇരുന്നങ്ങ് പഠിച്ചോളുവോ?
ആ കൊറച്ച് മടിയാണ് പത്താം ക്ലാസ് ആണല്ലോ നമ്മള് ഇങ്ങനെ- പറയണം ഓര്ക്ക് തോന്നിയിട്ടുള്ള ഒരു പഠിത്തൊന്നും-
ഇല്ല ആഹ്- ആഹ് ആ-
അതാണി ഇപ്പം മെയിൻ പ്രശ്നം ആഹ് ഓരു ചിന്തിക്കുന്നില്ല ഒരു- ഇപ്പൊ ഓര്ക്കാണ് ബുദ്ധിമുട്ടാവുക എന്നുള്ളത്
ആന്ന് ആന്ന് ഇപ്പഴ എല്ലാവരും ഭയങ്കര പഠിത്തവാ അപ്പൊ പിന്നെ ഒന്നിനൊ ഒന്നും ഒരു അഡ്മിഷൻ പോലും കിട്ടത്തില്ല-
ആഹ അതാണ് അഡ്മിഷൻ കിട്ടൂല പിന്നെ കൂടെള്ളവരൊക്കെ നല്ല ഇതിൽ എത്തുമ്പോഴേക്കും
ഇവിടെ സമയം കഴിഞ്ഞു അപ്പഴ്ത്തേന് സമയം ആ ആഹ് -
ഒരു നല്ല മാർക്കം ഓരു വരെ കൂടെ കളിക്ക നിൽക്കുന്നവര അതിന്റെ കൂടെ തന്നെ പഠിത്തവും തുടങ്ങിയിണ്ടാവും ഓര് പട്ച്ച് നല്ല സ്ഥല ത്തെ കേറുമ്പോ ഓര് മാത്രം അങ്ങനെ നോക്കി നിക്ക് ണ്ടിയെരും. അ വേണ്ടല്ലോ വച്ചിട്ടാ നമ്മളിങ്ങനെ പറയുന്നേ
ആന്ന് ആന്ന് അപ്പൊ അത് കേൾക്കുവോ പറഞ്ഞാല്
ആ കൊറേ ഇങ്ങനെ പറഞ്ഞ ഒരു അലസ സ്വഭാവാ
ആഹ് ആഹ് ആഹ് ട്യൂഷനുണ്ടോ ട്യൂഷൻ.
ഓ ട്യൂഷനൊക്കെ ഇണ്ട്. എങ്ങനെയോ ട്യൂഷ്നൊക്കെ പറഞ്ഞയിക്ക്ന്ന്ണ്ട്.
ആ ആ അത് എവ്ടാ നമ്മുടെ ട്യൂഷൻ സെന്റർ ട്യൂഷൻ സെന്റർ ആണോ? കൊർച് പ്രയാസം ഒ ള്ളത് വീട്ടിലൊരു സ്പെഷ്യൽ ട്യൂഷൻ കൊടു ത്താലോ?
അങ്ങനെ പിന്നെ ഫോണിലൊക്കെ നോ നോക്കീട്ടൊക്കെ അങ്ങനെ പഠിക്ക് ന്ന്ണ്ട്.
ആ ആ ആ.
നമ്മളിങ്ങനെ മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുവരണം നമ്മളായിട്ട് മെനക്കെടണം അതാണ് ഓര്ക്കും തോന്നണ്ടേ നമ്മളിങ്ങനെ പറഞ്ഞിട്ട് ട്ട് കാര്യല്ലല്ലോ
അതാ അവരൂടെ പുസ്തകം എടുത്ത് വെച്ചാലും അത് അത് ശ്രദ്ധ
പിന്നെ ആണ് പഠിക്കണം ഓണ പരീക്ഷേന്റെ മാർക്ക് വരുമ്പോ അറിയാം ന്ന് എങ്ങനെ എത്ര ഇങ്ങനെ രീതിയില് പോണ് പഠിത്തം എന്നുള്ളതും എന്തോ മെച്ചണ്ട് എന്നുള്ളതോ ഓക്കെ
മെയ് ആദ്യം മുതലേ ട്യൂഷൻ തുടങ്ങിയോ?
ഓ ട്യൂഷനൊക്കെ എന്നോ തുടങ്ങിരിക്കുന്നു പഠിത്തം തൊടങ്ങിയില്ലാന്ന് മാത്രം.
മാത്രേ ഉള്ളൂ ട്യൂഷൻ തുടങ്ങിയപ്പോ അവര് കൊറേ പോർഷനും ഒക്കെ പഠിപ്പി കാണോ.
ഓ ഒരു പകുതി എത്തിക്കുന്നു ബാക്കിയുള്ള ക്ലാസ്സ് എട്ടിനെ പോലെയാണ് ഇപ്പോ പത്താം ക്ലാസ്സും കാണുന്നേ
ആഹ് ആഹ് ആഹ് ആഹ് പക്ഷെ പഠിച്ചോളും. ജംഗ്ഷൻ ആവണ്ട.
ആഹ് അല്ല ടെൻഷനേ ഉള്ളൂ ഇവര് പഠിക്കാണ്ട് നമ്മുക്കൊന്നും ചെയ്യാൻ പറ്റൂല്ലല്ലോ ഇവര് പഠിച്ചെങ്കിലല്ലേ ഉള്ളൂ. കാര്യയുള്ളു ഏതെങ്കിലും ഒന്ന് കേറണെങ്കിലും പൈസ കൊടുത്ത് കേറാൻ പറ്റിയ സാഹചര്യം. നല്ലല്ലേ?
ആഹ് ആഹ് ആഹ് ആഹ്.
എല്ലാരും നയിച്ചു ജീവിക്കുന്നു.
ആന്ന്. ആഹ് എന്നാ ശരിയാ എന്നാ കേട്ടോ ആഹ് ആഹ്.